ഹലോ ആഹ് വിശേഷം ഹലോ കേക്ക്ന്ന് ണ്ടോ
ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ആഹ് കേൾക്ക്ന്ന് ചോറൊക്കെ കഴിച്ചോ രാത്രി ഫുഡ് കഴിച്ചോ
കഴിക്കാംപോണൊള്ളൂ
ആഹ് ഞങ്ങള് കഴിച്ച് കഴിഞ്ഞ്
ആണല്ലേ ഞാന് നേരത്തെ കഴിക് കാറ്ഇണ്ട് ഇന്ന് കഴിച്ചിട്ടില്യ ഇന്ന് കാെറച്ച് വർക്ക് ഉണ്ടായിര്ന്നു അപ്പൊ അത് മ്മെ ഇര്ന്നതോണ്ടെ
ഓ എന്തതിൻ ജോലിയ്യ്ന്ന ആളാന്നോ
ആഹ് ജോലി ചെയ്യ്ണ്ട് അപ്പൊ ഐന്റെ കാെറച്ച് ബാക്കി പെന്റിങ് ഇണ്ടായിര്ന്നു അപ്പത് ഇവ്ട്ന്ന് വീ ട്ടിര്ന്ട്ട് ചെയ്യെര്ന്നു
ആഹ് ഹഹ ഹ ഉം
ഉം പിന്നെ മക്
ചാഹ് പഠിക്ക്ന്നെവ്ടെ
പഠിക്ക്ണോരാണ്ലെ
ആഹ് പഠിക്ക്ന്ന് പഠിക്ക്ന്ന് മോര് വേണ്ടേ പിന്നെ രാത്രില് ഇന്ന് നമുക്ക് ചോറും മീങ്കറിയും
സസു
അവിടെ അങ്ങനെയൊക്കെ ഉള്ളു
അശരി ആ ആ ഓക്കേ
സഭ സദാർന്ന മ്മള് എങ്ങനെ ചോറ് അവി യല് തോരന എങ്ങനതന്നെ തന്നെ നോക്കുന്നു എന്താ
ആഹ് ഇക്ക് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പ ഇന്ന് രാത്രിയിലാണ് മീൻ കിട്ടിയത് പറയാം
ആഹ് ഈ മീൻ കുറവല്ലേ ട്രോളിങ് ആയോണ്ടേ
അതെപ്പ മഴയും ഇതൊക്കെ ആയ കാരണെ
ആഹ് മഴയും ഒക്കെയാണ് നമുക്കും കുറേ ദിവസം കൂടി ഇന്നാ മീൻ കിട്ട്
ആഹ് ഞങ്ങക്ക് രണ്ട് മൂന്നാല് ആഹ് നാല് മൂന്നാല് ദിവസായി ഇണ്ടാവും മീൻ കൂട്ടീട്ട് അപ്പൊ ഇന്ന് കൊണ്ടന്നപ്പോ കൊ ണ്ടെന്നപ്പോ അപ്പൊത്തന്നെ ഇങ്ങട്ട് കറിവച്ചി കാരണം മീൻകറി കൂ ട്ടങ്ങനെ പൂതിയാവാ
ആഹ് നമുക്ക് അതെ നിന്നും മീൻ ഇല്ലെങ്കിൽ ഒരു സുഖം ഇല്ല
ആഹ് അതന്നെ ഒരു ഒരു ദിവസം രണ്ടു ദിവസംഒക്കെ പച്ചക്കറ്യൊക്കെ പോവും. പിന്നെ മൂന്നാമത്തെ ദിവസം മീൻകിട്ടിയില്ലെങ്കില് ഒര്
വല്യ ബുദ്ധിമുട്ടാ ആഹ് അല്ലെങ്കി അപ്പൊ മീൻ ഉണ്ടെങ്കി ആ പച്ചക്കറി അങ്ങ് ചിലവാവും അത് കൂടെ കഴിക്കും പൊരിച്ച മീന് ക്കെ ഉണ്ടെങ്കി ഉം ഇല്ലെങ്കിൽ പച്ചക്കറി മാത്രയിട്ട് വെക്ക്വാന്നെങ്കി അതു
പറ്റൂല മ പച്ചക്കറി മാത്രേ പ്പൊ പറ്റൂ ഇനി ഒരു ദിവസ ക്കാണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ പറ്റൂല മക്കൾക്കും
ആഹ് ആഹ് സത്യാന്ന് നമുക്കും ഒരു ടെൻഷനാ ഇന്ന് എന്തോ കറിവക്കും മീൻ കിട്ടിയ ജോലി അങ്ങ് തീരുവല്ലോ
കിട്ടിയാ പിന്ന അതുമ്മലാണ്ടൊത്ങ്ങി
ഉം പക്ഷെ നമ്മുക്ക് നമ്മുടെ ഈ നമ്മുടെ ഈ ഏരിയയിലൊ ക്കെ മീൻ കിട്ടുന്ന ഏരിയയാണ് കടലൊക്കെ ഉണ്ട് ഉം കടലൊക്കെ ഉണ്ട്
കിട്ടാന് പൊന്നാന് ഏരിയൊക്കെ തന്നെയാണ് പക്ഷേ ഏഹ് കിട്ടാൻ കുറ ച്ച് പണിയാണ് ഇപ്പൊ ഈ മഴയുടെതൊക്കെ ആയ കാരണെ
ഓഹ് നമുക്ക് ചില നമ്മുടെക്കെ എന്തെലൊക്കെ വിശേഷ ഒക്കെ വരുമ്പോഴേ ആൾക്കാര് ഈ എന്താ പറയുന്നെ ഈ മീം പിടിക്കുന്ന സ്ഥലംഉണ്ടല്ലേന് അവിടെ പോയി എടുക്കും ഹാർബറില് പോയി എടുക്കും
ആഹ് ആഹ് ആ ഇവിടേം ഹാർബറിൽ തന്നെയാണ് പോയിട്ട് എടുക്കാറ്
ആഹ് അപ്പഴ് നല്ല ഫ്രഷ് മീൻ കൊണ്ടുവരും.
ഉം പക്ഷെ അത് നമ്മുക്ക് ഡെയ്ലി പോയി എടുക്കാനും പറ്റ് റ്റൂല്ലല്ലോ തോന്നെ കൊണ്ടന്ന് വെച്ചല്ലേ അത് ഫ്രിഡ്ജില് വെച്ച് അഹ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടുക്കണ്ടേ
ആഹ് നമ്മൾ അങ്ങനെ എന്തേലും വിശേഷോ എന്തേലും അങ്ങനെ ഒരുപാട്ന്തത്ത് നമ്മളട്പ്പോയെടുക്കു ആനേരം വലിയ തുണ്ടം മീനൊക്കെ വേണല്ലോ ചൂര കേരച്ചൂര് ര അങ്ങനെയൊക്കെ ഉള്ളത് പോയി എടുക്കാ ആഹ് ആഹ് ആഹ് അതൊക്കെ കൊണ്ടുവന്നാ കറി വെച്ചാ നല്ലതാ നിങ്ങള് പിന്നെ തെ പുളിയാതോ ഉപയോഗിക്കുന്നെ അതോ വാളംപുളിയാന്നോ കുടംപുളിയാന്നോ
ഞാ സാദാ പുളി
ആഹ് നമ്മളും സാധാ പുള്യാ അം നമ്മുടെ ഏരിയയിലൊക്കെ സ
ക്കുച്ചയ ഞാൻ എനിക്ക് ഇവിടെ അടുത്ത് ഇതെ പോലെ കുറച്ചൊരു അപ്പുറത്തരു വീട്ടില് കൊണ്ടായിരുന്നു അപ്പൊ അവരി തേപോലെ അങ്ങനെ വീണിട്ടാവുമ്പൊ മഴ മഴടെ സീസൺ ആവുമ്പോളാണല്ലോ ഇത് കൂടുതൽ ഇണ്ടാവാ കൊടംപുളി കൊടംപുളി പറഞ്ഞാല് കൊടംപുളിന്നെന്നെ നിലേൽ പറയാ ആഹ് ഉണ്ട സാധനം
ആഹ് കൊടംപുളിന്നാ പറയുന്നേ.
ആഹ് ആഹ് ആഹ് അപ്പൊ അത് തായ ത്ത് വീണപ്പോ അങ്ങക്ക് തന്നിന്ന് അപ്പൊ ഞാൻ ഇതേപോലെ അങ്ങനെ ഒണക്കി റ്റ് വെച്ച് പുക കൊള്ളിച്ചിട്ട് ഇങ്ങനെ ഉണക്കി വെക്കല്ലോ അങ്ങനെ വെച്ചിണ്ടായിരുന്നു. ഇപ്പോഴന്നല്ല കുറേ മുന്നെ ഇപ്പൊ അതും കിട്ടാനില്ല ഇപ്പൊ കടേലൊക്കെ കടകളിലൊക്കെ നല്ല റേറ്റ് ആണ് അയിന്
ആന്ന് റേറ്റ പക്ഷെ നമ്മുടെ ഈ ഞങ്ങടെ ഈ ഭാഗത്തും അത് കുറവാണ് മരവും കുറവാ നമ്മൾ അങ്ങനെ കാണാറേയില്ല-
പക്ഷെ നമ്മൾ കുറച്ച് വടക്കോട്ട് പോയിക്കഴിഞ്ഞാൽ അവിടെല്ലാം വീട്ടിലും ഉണ്ട് ചിലപ്പോ ആഹ് ക്ലൈമറ്റ് ത്തിന്റെ ആയിരിക്കും.
ആഹ് ആഹ് ആഹ് ചില സ്ഥലങ്ങളല്ലാം കൃഷി ചെയ്യണ്ട്- കൃഷി ചെയ്യണ്ട് പിന്നെ തോട്ടം പോലെ നമ്മള ജാതിക്ക മരം ഒക്കെ നിക്കണ പോലെ ഇങ്ങനെ കൂട്ടായിട്ടുണ്ടാവും ഉം.
ആഹ് നമ്മ ഞാൻ കണ്ട് ഇടക്ക് ഒരു പ്രാവശ്യം തൃശ്ശൂര് പോയപ്പം കണ്ട് തോട്ടം കണ്ട്
ആഹ് ആഹ് നല്ല സാധനാ ണത് പക്ഷെ നല്ല റൈറ്റ് അത് ഇങ്ങനെ ഉണക്കി എടുക്കാൻ നല്ല പാടാണേ
അതെ ആഹ് അതാ ഒരു ആഹ് പ്രക്രിയ കഴിഞ്ഞഞ് വരാൻ ഭയങ്കര
ആഹ് കാരണം അതൊക്കെ അറ അറ അറ പോലെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത്- അറാക്കി എടുത്ത് അത് അത്രത്തോളം ദിവസം പുക കൊള്ളിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കണ്ടേ? നല്ല പണിയാണ് ആഹ് ഞാൻ എന്താ ചെയ്തി നമ്മള ഈ പുകില്ലാത്തടുപ്പില ഒന്നിപ്പോ നമുക്ക് അങ്ങനെ പുകള്ളിക്കാൻ പറ്റൂല്ലല്ലോ? ഏഹ് അപ്പൊ ഞാൻെന്താ വെച്ചിട്ട് നമ്മളെ വീതന ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവല്ലോ പുകല്ലാത്തടുപ്പ്. നല്ല ചൂടാവല്ലോ അപ്പൊ അയിമല അങ്ങ് പേപ്പർ വിരിച്ചിട്ട് അതിന്റെ മേലാണ്ട് പരത്തിടും അപ്പൊ പിന്നെ വേഗം ഉണങ്ങി കിട്ടും. മറ്റേത് ആഹ് അത് നല്ല ചൂട് ആക്കേറും നഞമ്മള് പണികളൊക്കെ കഴിഞ്ഞിട്ട് നല്ലഅങ്ങട്ട് ക്ലീൻ ചെയ്തിട്ട് ആഹ് ഭയങ്കര ചൂടാവും തൊടാൻ പറ്റൂല ലാസ്റ്റീൽ സ്റ്റീൽലിന്റെ അടുപ്പ് ആവുമ്പോ ഭയങ്കര ചൂടാവല്ലോ? അപ്പൊ അയിമണ്ട് പേ നല്ല ചൂടാ പിന്നെ അതാണ്ട് ക്ലോസ് ചെയ്തിട്ട് പേപ്പറ് വിരിച്ചിട്ടാണ്ട് ഇട്ട് കഴിഞ്ഞാല് പെ
ഓഹ് നമ്മുക്കും ഉം പുകയില്ലാത്തടുപ്പാണ് അപ്പൊ ഇനി അങ്ങനെ എന്താലും ഈ മഴ സമയത്തൊക്ക
ആഹ് മഴ സമയത്താണ് സാധനം അധികം കിട്ടുക അത് കാരണാണെല്ലഈ പുക കൊള്ളിക്കണ തന്നെ കാരണം ഇത് കൃഷി ചെയ്യുന്നോടത്തൊക്കെ നമ്മൾഈ ഈ എന്താണ് ചിരട്ടും ചകിരിക്കെ കത്തിച്ചിട്ട് പുക കണലാക്കിട്ട് അവരിങ്ങനെ നമ്മൾ പണ്ടൊക്ക പണ്ടത്തെ കാലത്തൊക്കെ അട്ടത്ത് വിറക് വെക്കുവല്ലോ? അതേപോലെ കൊള്ളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അയില് പരത്തിടാ ചെയ്യാ അത് അങ്ങനെ ഈ കറുത്ത കളറ് വരുന്നത് തന്നെ
കറുത്ത കളർ വരുന്ന അതാ ആഹ് ആഹ് ആഹ് പിന്നെ നമ്മള ഈ കടയിൽന്ന് മേടിക്കുന്ന അങ്ങനെ വിശ്വസിച്ച് മേടിക്കാൻ പറ്റത്തില്ല അവര് ഉം പഴയതൊക്കെ എടുത്തിട്ട് കൊള്ളാത്തതൊക്കെ കളർ വരുത്തും
അഹ് അഹ് അഹ് ആഹ് അത് അത് അഹ് വിട്ണ്ട്. ഞാന് ഇത് കടേന്ന് വാങ്ങാറൊന്നുല്യ. ഞാൻ ഇതുവരെ ഇത് കടേന്ന് വാങ്ങീട്ടു ഇല്യട്ട് ഞാൻ ഇങ്ങനെ കിട്ട്ണത് ഇങ്ങനെ ചെയ്തിട്ട് വെക്കാന്നെല്ലാതെ ഇതുവരെ ഞാൻ കടേന്ന് വാങ്ങിട്ട് ട്ടില്ല സാധനോം
ആഹ് ആഹ് നമ്മളിങ്ങനെ വേടി ചോണ്ടോന്ന് ഇത് വെള്ളത്തി മുക്കുമ്പഴേ ചെല സമയം നമ്മക്ക് കടയിന്ന് വേടിക്കാൻല്ലേ പറ്റു
പണ്ട് ഇണ്ടായിരുന്നു. ഒരു ന്യൂസിൽ ഇണ്ടായിരുന്നു ഇത് വാങ്ങീട്ട് ന്യൂസില് ഇണ്ടായിരുന്നതാണ്. ഇങ്ങനെ നമ്മള് റീൽസ് ഒക്കെ കാണ്നേന്റെ എടേല് ഇങ്ങനെ ഇണ്ടായിരുന്നു. ഇങ്ങനെ കടേന്ന് വാങ്ങീട്ട് തൈല് റബ്ബർ ഇണ്ടല്ലോ റബ്ബർ ഇണ്ടായിരുന്നു അയ്ന്റെ അടിയില് നമ്മളിങ്ങനെ നമ്മള് ഇത് പിന്നെ ഇത് പുളി പിഴിഞ്ഞൊഴിക്ക്യല്ലല്ലോ ചെയ്യായി ഇത് അങ്ങനണ്ട് കറീല് ഇടെല്ലെ ചെയ്യ. ആഹ് ഇത് പിന്നെ ജറ്റ് റ്റുന്താ കഴുകീട്ടാണ്ട് ഇടെല്ലേ ചെയ്യൊള്ളൂ. അപ്പൊ ഈ കറി ഇതാക്കുമ്പോ ഇത് ഇപ്പ അഹ് ഇ റബ്ബർ ഇപ്പ ഇതിൻ്റെ ഉള്ളില് മുറ്ഞ്ഞിട്ട് കെട്ന്നാല് റബ്ബർ മീൻസ് നമ്മളെ ഈ ട്യൂബ് ട്യൂബിന്റെ കഷ്ണംഒക്കെ അതേപോല്ത്തെ എന്തോ റബ്ബർ കഷ്ണം അയ്ൽ ഇണ്ടായിരുന്നു അത്രേ അപ്പൊ അവര് ഇത് സൊത നോർമലി കഴിക്ക്യാണല്ല ചെയ്യ ച്ചെലോല് ഒഴിവാക്കു ചെലോല് അപ്പൊ അത് കഴിക്ക്ണേന്റെ ചിട്ടും കടിച്ചിട്ടും ഇങ്ങണ്ട് മുറീണില്ലത് ആപ്പം നോക്കുമ്പ എന്താണ് റബ്ബറാണ് അപ്പൊ ഇത് കളർ അമ്മള കളർ നോക്കുമ്പളൊക്കെന്നേണല്ലൊ പ്രത്യേകിച്ച് മാറ്റൊന്നു ഇല്ലല്ലോ. അപ്പ സെയിം കളറാണ് ഇത് കറീലിട്ടിത്ത്രിട്ട് കടിച്ചോക്കുമ്പം ആഹ് ആഹ് കള്ളത്തറം കാണിക്ക്ണോറൊക്കെ ഇണ്ട് ഉം
സത്യാന്ന് പക്ഷെ എനിക്ക് ഇത് ആഹ് ആഹ് എന്താ വടക്കംപുള്ളിട്ട് കറി വെച്ചാലും കറി ഇഷ്ട. പക്ഷെ ഞാൻ ആ പുളി പെറക്കി കഴിക്കത്തില്ല
ആഹ് പക്ഷെ നല്ലതണത്ര ഈ ശരീരത്തിന് കൊടംപുളി നല്ല സാധനാണ്ന്ന് പറ്ഞ്ഞേക്കാം. അപ്പൊ പണ്ട് ഈ എന്താ ഇജ്ല് ഇണ്ടായിര്ന്ന് ഇങ്ങനെ ഐശ്വര്യ റായ് എന്താണ്ഓ ഐശ്വര്യ റായിനോട് ചോയ്ക്ക്ണ് ഡെലിവറി കെഴിഞ്ഞിട്ട് തട്യക്കെ കൊറ്ഞ്ഞപ്പൊ എങ്ങനെ തടി കൊറ്ച്ചെ എന്ന് നോയ്ക്കുമ്പ ഐശ്വര്യ റായ് പറ ഇണ്ട് കൊടംപുളി കഴിച്ചിട്ടാണ്ന്ന്. കൊടംമ്പുളി തടി കൊറയാൻ ഏറ്റും ബെസ്റ്റ അത്രെ
ഭയങ്കര വായിട്ട് അങ് വണ്ണം വെച്ചായിര്ന്ന്. പിന്നെ എങ്ങനെ അത് കൊറച്ചെടുത്ത്
നല്ല വണ്ണം വെച്ചിണ്ട് പിന്നെ പഴേത് പോലെ ആയി
പഴയത്പോലെന്നെ. ഇന്നട്ട് നമ്മൾ അതിശയിച്ചു പോയി. അവര്ടെ സൗന്ദര്യം എല്ലാം അങ്ങ്പോയന്ന്
ഇച് പിന്നെ അതെ ഇപ്പൊ അമ്മയും മോളും ഒരേ പോല ആയി എക്സസൈസ് ചെയ്യ്ണ്ടാവും. അവരൊക്കെ അത് ഹ് വർക്കൗട്ട് ഒക്കെ ചെയ്യണ്ടാവും വർക്കഔട്ട് ചെയ്യാതെന്നുപ്പോ ഇങ്ങനെ സ്ലിം ആയി കിട്ടൊന്നുല്ല വേറും
ത്തൊള്ള ഫുഡും ഇതൊക്കെ കഴിക്കുമ്പ അങ്ങനെ ഇരിക്കും
ഇത് എത്ര വയസുണ്ട അവർക്കൊക്കെ
എത്ര ഡയറ്റീഷ്യൻ കാണ്വായിരിക്കും
പി അവർക്ക് അയ്ന്റേതായിട്ട്ള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടാവും.
ചിങ്ങും കാര്യ എല്ലാം ഉണ്ടാവു. ഇങ്ങട്ട് കൊടുക്കുന്ന ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റു. അവർക്ക് അവര് കൊടുക്കുന്ന ഫുഡേ കഴിക്കാ പറ്റൊള്ളൂ. സ്വന്തോ ഇഷ്ടത്തിന്റെ ഒരു ഫുഡും പോലും ഇടുത്ത് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒക്കെ ഉണ്ട്. ആഹ് ചെല ചെലോര് ഡയറ്റീഷ്യൻ പറയാതെ കഴിച് പക്ഷെ ഒരു വഴക്ക് പറയും ചെലേ ആൾക്കാര് ആഹ് അങ്ങനെ ആ ന്നാലല്ലേ അവർക്ക് ആ ഇതെങ്ങനെ കണ്ടിന്യൂ എയ്ത് പോകാൻ പറ്റൂ നമുക്കൊക്കെ പിന്നാരും ഡയറ്റീഷന ഒന്നും ഇല്ലാത്തണ്ട് നമ്മള് രണ്ടു ദിവസം വിചാരിക്കും നാളെത്തൊട്ട് നല്ല ഡയറ്റ ഒക്കെ കണ്ട്രോൾ ചെയ്യണം രണ്ടു ദിവസം നോക്കും മൂന്നിന്റെ ഒന്നും നമ്മുടെ കണ്ട്രോൾ പോകത്തില്ലേ
ആ അത് ശരിയാണ് ഞാൻ എല്ലതും കൈക്കോട്ടെ എനിക്ക അങ്ങനെൊന്നും ഇല്ലാണ്
ഓ നമ്മളും അങ്ങനെ തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നലെ കഴിക്കൂ കഴിക്കത്തില്ല അങ്ങനെയൊന്നുമല്ല എല്ലാം കഴിച്ചോ ഇങ്ങനെയൊക്കെ തോന്നും ചിലപ്പോഴൊക്കെ ന്ന ഒന്നും അങ്ങോട്ട് വർക്കഔട്ട് ആവത്തില്ല
ആ അതെ അതെ എന്ന ഞാന് പിന്നെ വിളിക്കാട്ടാ പിന്നെന്നെപ്പ ശരി ശരി